ഹലോ.
ആഹ പറ.
എന്തൊക്കെയ സുഖല്ലേ.
സുഗടാ.
എന്താ
എന്റ ഷൂ എന്റെ ഷൂ ഷൂ കൊണ്ടോയിട്ട് ഇതരെ കൊണ്ടുവന്നിട്ടില്ലല്ലോ.
ആഹ് ഷൂവ് രണ്ടീസായിട്ട് ഇന്റെ കയ്യീത്തന്നെ ഇണ്ടിപ്പോ ഞാൻ അപ്പ ആരെങ്കിലും ഏൽപ്പിച്ചാൻ നിക്കാ ഞാനൊന്നു കൂടി പൊറത്ത്പോകും ചെലപ്പാ
അതെനിക്കിടാൻ എനിക്കിടാൻ ഷൂവില്ലടാ
ഏ ഷൂവ് ഇല്ലേ ഇന്ന ഒന്ന് വന്ന് ഇച്ചൊരു വേറെ പരിപാടിുണ്ടായിന് അ വിടാ വിചാരിച്ച ഞാന്
ആ ഇചി അന്ന് വീട്ടന്ന് കൊണ്ടോയിക്കണ ക ഉമ്മ ഞാനാ തിരഞ്ഞിട്ട് കാണണില്ല അ അ ഇന്നോട് ചോദിച്ചിട്ട് കൊണ്ടൊ യപ്പോ ഞാനടെ ഞാൻ മറ്റേഷൂ ഇട്ട്പോയി പിന്നഞക്ക പോവാാൻ വിചാരിച്ചട്ട
ആ പറയാൻ മറന്നു കാരണം അവിടെ വരിലാരുണ്ടായി ഇജ്ജ് പിന്നെ അവിടെ കാണിച്ചാലും വിളിച്ചാലും പിന്നെ വന്നിട്ട് ഈ ചന്നൊരു കല്യാണത്തിന് പോയിട്ട് ഞ അങ്ങനെ കൂടി പോന്നു
അനക്ക്ന്ന ഫോണൊക്കെ ഇച്ച സന്ദേശം അയച്ചോടായിരുന്നു ഞാനങ്ങനെ കൊണ്ടോയിട്ടുണ്ടന്ന് പറഞ്ഞിട്ട്
സന്ദേശം അയക്കാമായിരുന്നു കാരണം എന്റെ അന്ന് ഫോണ് നെറ്റ് ബാലൻസ് ഉണ്ടായില്ല അപ്പൊ അതിന്റെ ഇതില് ഉൾച്ചമായിന്നു മായി വാട്ടസപ്പ് കൂടെ എവിടെന്നോ
അ ഇമ്മ പിന്നെ ഞാനീടാതെ ഇമ്മ ഇങ്ങോട്ട് ഇടാനേരത്ത പറഞ്ഞേ അതിന്റെ മുന്നേ പറയാണെങ്കിൽ ന്റെ വീട്ട് വന്ന മായി കൊണ്ടുവന്നില്ല എനിക്ക വിളിച്ചോണ്ട് കാര്യം പറയും
ആ അങ്ങോട്ട് പരിപാടി കഴിഞ്ഞോ
പരിപാടി കഴിഞ്ഞ് ഇന്നെ കൊണ്ടുന്നട്ട്ക്ക് എന്റെ പരിപാടി കഴഞ്ഞിട്ട് കൊണ്ടുവന്നു
വാലി എന്റെ ഇവിടെ സ്ഥിരമൊന്നും വേണ്ട
ആയിക്കോട്ടെ സ്ഥിരം എന്തൊക്കെ ഉപകാരം കഴിഞ്ഞല്ലോ അപ്പൊങ്ങനെ
ആ ഇജ്ജ് ഇനി വ
ഇവിന്നിടുത്തുണ്ടരുന്നില്ല അപ്പ നിങ്ങ കൊണ്ട വരും അല്ല ഞാന അങ്ങോട്ട് ഞാന അങ്ങോട്ട് വന്ന് കൊണ്ട പോകന്നു നല്ല
എന്റ മ്മോ എന്റെ ഒരു ഷൂണ്ട് കുടുങ്ങിയ എന്തത്തെ ഷൂ പോയി
എന്നന്നാലും അവനാന്റെ ആവശ്യത്തിന് അവനാന്റെഷൂ ഇടണ്ടേ അല്ലാത്ത എന്റെ ഷൂവ് ഷൂ കൂട്ടതി ന്നി ട്ട് നല്ല കാര്യംണ്ടോ
ആ ഷൂവല്ലേ മറന്നാണ് പറഞ്ഞീല്ലേ ഞാനെക്കല്ലാന്ന് പോയി പോ ഇങ്ങനെ പോണ പക്ഷെ
ഷൂണ്ടല്ലോ കണ്ടല്ലോ ഉപ ച കഴിഞ്ഞിട്ടുണ്ടല്ലോ കൊണ്ടുവന്നു തന്നെ അതുമല്ല സ്വന്താക്കിയ പോലെയണല്ലോജ
ഇജ മറ്റേ ഇപ്പന്നെ മതിരി
എന്ത്
ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഷൂ ഇങ്ങനെ ആണ് ഉമ്മറത്തു ഷൂ വെച്ചതാന്ന് വിചാരിച്ചു
എത്ര ദിവസായിക്ക നാല് ദിവസായി അത് കഴിഞ്ഞു കൊണ്ടോയിട്ട് ഇപ്പ അരിക്കില്ല ഒരാൾ ഇണീന്
അപ്പൊ ഷൂ അല്ല വേറെന്തല്ല
സോഫ അണക്കാജി കൊണ്ടായത്
ഷൂ അല്ലേ വേറെ എന്തേലല്ലോ അപ്പ ഞാ വേറെന്തങ്കലാണ് ഷ് ഷൂ കൊട്ന്നെര്ലെ സാനം തിന്നാൻ പറ്റ്ണെല്ലല്ലോ ഷൂവ് ഇടാനല്ലെ ഇങ്ങകാവശ്യണ്ടെ ഇങ്ങക്വിൾചൂടീനങ്ങക് നേര്ത്തെ നോക്കിയെക്കണ്ടെ
ഇൻ്റെ ഷൂവൊണ്ടയ്കാണ്ടെത്താ ജ് ഇന്നോട് കച്ചറൂടീട് ട്ട് കാര്യണ്ടൊ അതു ജ് സോ ജ് സോക്സടക്കാ കൊണ്ടേയിക്ക്ണ്ടെ
ഒരു പരിപാടിക്ക് പോകുമ്പോ ഇജാ നോക്കിയെക്കണ്ടെ ഷൂവ് എവിടേണ് ഒക്കൊര്ക്കിയെക്കണ്ടെ
അത് പൊട്ടീട്ടൊന്നുല്ലല്ലോ പൊട്ടീട്ടൊന്നുല്ലല്ലൊ അല്ലേ ജ് ഇട്ത്തോ അയിൻ്റെ പൈസച്ച് തന്നാളാ ഞാൻ വേറെ വാങ്ങിക്കോണ്ട്
ആയ് ഇതുമറ്റെ പൊളിയാനായീൻ്ററ്റതെത്തീട്ട് ജ്
ആ പൊളെ പൊള പൊൾ പൊള്യാനായ ജ് കൊണ്ടയുട്ടെല്ലെ ഞാൻ സൂക്ഷിച്ചുപയോഗിക്ണ സാനേനി
ശരിയാണ് ഇഞ്ജ് പറ്റതെത്തിങാണ്ട് എന്താ ഷൂ പൊളിയാനായിട്ട് ഞാന് കൊണ്ടോയാർഞ്ങ്ങാല് ഇൻ്റെട്ത്ത് പൈസാങ്ങിയാ ഇച്ചാ നല്ലെ വാങ്ങിക്കൂടെ
അൻക്ക് നല്ലത് വാങ്ങാണെ ഇപ്പെത്രദീസായി ഇജത് കൊണ്ടോയീട്ട്
അവിടെ കുട്ടിയാ ഞാൻ പറഞ്ഞോ അന്നോട്
എങ്ങനെ ഞാൻ ജ് ചിരിക്കാവാണ്ടി പറഞ്ഞല്ല ഞാൻ കാര്യത്തിലാർഞെ ഞാന് ഇൻ്റെ ഷൂവ് ഞാനിടാനോക്കിയപ്പോ അത് കാണാ കാണാല്ല ഞാൻ ന്നാ ഇജ്ജെറ്റെ പറഞിട്ടൂല്ല ഇന്നോട്
അതെ
മനുഷ്യ മനുഷ്യനായ ഒന്ന് പറീലേ എടാ ഞാനൻ്റെ ഷൂവ് ഷൂവ്ട് ഇട്ത്ത്ക്ക്ണ്ട്ട്ടോ ന്നൊകെ പറഞ്ഞ് പറഞ്ഞൂടെ ത്താപ്പൊ ഇൻക്ക് മറവിണ്ട് ആഷൂവൻ്റെ കാ കണ്ണ്മുനില്ണ്ടാവുമ്പ അൻക് ചിന്തിച്ചൂടെ ആ ഓൻ്റെ കൊണ്ടെയതാണ് ഞാന് ന്നാ ഓന് കാര്യം പറ്യട്ടെ ഓൻ്റെ ഉമ്മാൻ്റെട്ത്താന്നാണ് വാങ്ങി കൊണ്ടോയത് ന്നാജ് ചിന്തിച്ചണ്ടെ
ഒരു സാനം കൊണ്ടോയാ ചെലപ്പം തിരിച്ച് തരാ ചെൽപ്പം ഇങ്ങട്ട് വിൾച്ചണ്ടി വെരും ഇങ്ങട്ട് അങ്ങനെങ്കിലങ്ങനെ വിൾ വിൾച്ചോളും അല്ലെ അല്ലെങ്കിജൊന്ന് വിൾച്ചല് ഇല്ലല്ലോ
അല്ലെങ്കി എന്താ അ ല്ലെങ്കിഞാൻ വിൾചല്ണ്ടലൊ വിൾചേല്ണ്ടേ അല്ലെങ്കി ഞാൻ ഇൻ്റെ ഇൻ്റെപം സാനപ്പം ഞാതോണ്ടല്ലെപ്പ ഇന്ന് ജ് വിൾച്ചപ്പം കാര്യപറ്ഞതാ അൻക്പന്തേ വിൾച്ചാതോന്നീ
വിൾച്ചാ തോന്നീച്ചാ ഇങ്ങനെ ഷൂവ്ണ്ടായീനി പിന്നെ കല്ല്യാണത്തിന് അൻക്ക് ഇതിനാവുസ്യണ്ടെ ന്നാങ്ങട്ട് അൻ്റെ മ് മ്മാനോടാരെയും അന്വേഷിച്ച് വിൾ
ആ ഞാൻപ്പഞ് ഞാൻപ്പം ഒര് നുറുപ്യൻ്റെ എണ്ണ തട്ച് ട്ടങ്ങട്ട് വെരല്ല അന്റെ വീട്ട്ക്
നൂറുപ്യൻ്റെ അന്റെ വണ്ടി മറ്റേ വെല്ല്യ വണ്ടയല്ലെ അതൊന്നും വാ അയ്ലൊന്നും നൂറുപ്യാകൊന്നും വാണ്ടാ
അൻ്റെ വണ്ടി അൻ്റെ വീടാണെങ്കിലോ കുന്നമല് കുന്നമല കേറി വെരുമാണം
ഇപ്പം ഞാനങ്ങട്ട് വെരാണെ നടന്നെ രാണ്ടേ അൻക്ക് വണ്ടിയെങ്കിലുല്ലേ
ആ ജല്ലെ ഇൻ്റെ ഷൂവൊണ്ടോയത് അപ്പ ജ് ഇങ്ങട്ട് വെര്ണ്ടെ അല്ലാ ഞാപം അൻ്റിഷ് ഇൻ്റെ ഷൂവ്ന് ഞാൻ പിന് പിന്നെ ഞാന് നൂറുപ്യന്റെ ഇത അട്ച്ചിട്ട് ഞാനങ്ങട്ട് വെരല്ലേ
ഇപ്പം ഞാനിപ്പോ ഇവട്ന്ന് രാവിലർങ്ങിയാ ചെൽപം നേരെ ഉച്ചാവുമ്പ അങ്ങട്ട് നടന്നാത്തും അന്റെ കുന്നുമാലിയൊക്കെ കേറിട്ട ഞാൻ റിട്ടേൺ എർങ്ങുമ്പ ഇൻ്റെ കാലും കജ്ജും വെര്ത്താവൂല്ലേ അൻ കാല്ന് പര്കാവൂല അൻക് വണ്ടിവടെ നിർത്തിട്ടാ ഇങ്ങട്ട് കേറി
ഇൻ്റെ ഷൂവോണ്ടോയിക്കാണ്ട് ഇജ് ഇന്നോട് തൊള്ള തൊള്ളടാലെ ഇൻ്റെ ഞാൻ ഞാനിയതോണ്ട് തര്കടില്ലൻക് വേറാരേലൊക്കാണെങ്കിണ്ടല്ലൊ ഒരു സാധന സാ ഒരു സാധനം അൻക്ക് തെരൂല അൻ്റീ സ്വഭാവത്തിന് കയ് കഴിഞ്ഞ കഴിഞ്ഞുറിയെന്നെ ഇൻ്റാട്ടീഷ് ഷർട്ട് ആ ഷർട്ടൊണ്ടോയികാണ്ട ജ് കീറി കൊട്ന്ന്ക്ണെ അയിൻ്റെ അയിൻ്റെ മുന്നത് കുറിൻ്റേ മുന്നത്തെ കുറി ഇൻ്റാകുപ്പായം കൊണ്ടെയ്ക്കാണ്ട് കളറാക്കി കൊട്ന്ന്ക്ണ്
ഏത്
ആ വൈറ്റ് ഏ വെള്ള
ആ വൈററ്റ് ഇടെ കൊറേണ്ട് ജൈവ ഞാൻ പറയട്ടെ ജിഞ്ചിടന്ന് കൊറേക്ക കൊണ്ടുണ്ടല്ലോ
ഞാൻ കൊണ്ട് പോയത് എനിക്ക് ഇന്ന് കൊണ്ടോ യിക്കാണ്ട് നാളെ തന്നെ കൊണ്ടു അന്റെ മാരി അവിടെ കൊണ്ട ശെരി ആക്കി വെക്കലില്ല അയില്ലന്ന് ഇജ്ജ് പറി
ഇജ്ജെ രണ്ടു ദിവസ ഷർട്ട് ഇവിടെ കാണാനല്ല ആർക്കിപ്പോ ഒന്ന് കൊണ്ടുവരുണ്ടന്ന് നമ്മ അറിയല്ലല്
ആഹ് അഞ ആരൊക്കെ കൊണ്ടണ്ട് ഞാനല്ല ഞാൻ കൊണ്ടയിക്കണ ഞാൻ അവിടെ കൊണ്ടുവന്നത് തരലുംണ്ട് അല്ല എന്റെ പോലെ അവിടെ സുഖം കൊണ്ടച്ച ഞാൻ കൊണ്ട
ഇന്റത് ചെക്ക് ഷർട്ട് ണനൊക്കെ ഇതില് ഇവിടെ കാണല്ല എവിടേക്ക് കൊണ്ട ആര എനി തോന്നുന്നുണ്ട്
ഞാൻ കൊണ്ട് അത് ഞാൻ കൊണ്ടുവന്നന്ന് നിക്കണല്ലോ പിന്നെ ആരെും കൊണ്ടുവന്ന ചോ സ്വന്തായിട്ടിപ്പ അന്റെ എന്തും ഇല്ലല്ലോ ഞാ അവസാനം സ്വന്തായിട്ടിപ്പ അന സ്വന്തായിട്ട് എനക്കൊന്നും ഇല്ലല്ലോ
പിന്നെ ഷർട്ട് പഞ്ച് കൊറേ
ഇതേപോലെക്ക ഇതേപോലെ കടം വാങ്ങി കൊണ്ടുപോണോട്ട സ്ഥിരാ
ഇപ്പൊ ഞാൻ പറയട്ടെ
എനക്ക് പിരിവശ എന‌ക്കിപ്പ നാട്ടില് അപ്പ എന്താ പോപ്പ കളി നടക്കണ കളി നടക്കണ കൊറച്ച് ചെക്കന്മാരിണ്ട്. മറ്റേ ചിത്രം വെ വെക്കണ് ആ ചിത്രത്തിന് പിരിവിണ്ടാകൻ വേണ്ടി എൻ എനിക്ക് കൊറച്ചേശേ അഹ് കുപ്പായത്തിനും മറ്റേ ചെരുപ്പിനൊക്കെ പിരിവ് കിട്ടാനിണ്ടേ
അങ്ങനെ പറയല്ലേ അത് പറഞ്ഞ് തരാ ഞാൻ വന്ന് ഹോസ്റ്റലില് ഇതില് പഠിച്ചാണ് ഹോസ്റ്റലില്. അപ്പൊ നിങ്ങള് ഇങ്ങനെ ഓരോര്ത്തര് വന്ന് ലിങ്ങനെ കൊണ്ടണ്ടാവും വെച്ചറയും ഇന്റടുത്ത് ഷൂ ഇണ്ടാവൂല. കാരണം ഇന്റെ ഷൂ ഞാൻ വാങ്ങലില്ല ഇങ്ങനെ ഓസ്ട്രേലിങ്ങനെ പഠിച്ചാൻ പോകുമ്പോ ഷൂ ഇഞ്ഞെടക്ക് ഇടെണ്ട വരുംന്ന് വിചാരി ച്ചാങ്ങനെ ഷൂ വാങ്ങലില്ല അപ്പ ഫാന്റ് കുപ്പായം ഇതൊന്നും ഞാൻ അവിടെ വരുമ്പോ ഒന്നും കാണൂല്ല. അപ്പ ചോയിച്ചുമ്പ ആരെങ്കിലും കൊണ്ടോ അപ്പ ചോദിച്ചുമ്പ ആരേലും കൊണ്ടോയ്ട്ടിണ്ടാ പറയും ഇത് ഇത് അതില് പെട്ട് ചോദിച്ച ജ്ജ് പോവ്ണ്ടോ? ആര്ക്കാ അറിയാ
ഞാൻ കൊണ്ടെയ്ക്ക്ണോ അന്റെ ഇമ്മാനോട് ചോയിച്ചോക്കാ അയുടെ തെന്നെ കൊണ്ടെയ് വെക്കെലും ഇണ്ട് ഓന്റെ ഷർ എഹ് പ്പായം ഞാ മിഞ്ഞാ മിഞ്ഞാന്ന് കൊണ്ടോയെതാട്ടോ കൊണ്ടെച്ച്ക്ക്ണെതാണ് പർണ് ഞാ കൊണ്ടെക്കെലും ഇണ്ട് ഇമ്മാനോട് ചോയിച്ചോക്ക് ഞാന് അങ്ങെട്ട് എന്തേങ്കിലും വെരാണെങ്കിൽ ഞാൻ ചോയിച്ച് കാൺച്ചെര്ണ്ട് അല്ലെയ്പ്പ ഇച്ച് അന്റെ കു പ്പായം കിട്ടിട്ട് വാണം ജീവിച്ചാന്
കുപ്പായം കിട്ടി ജീവിച്ചാന് അല്ലെയ് ഞാൻ പറയെട്ടെ ഇന്റെ ഫാന്റും കു പ്പായം ആകെ ഇണ്ടാകൊള്ളു ഇച്ച് ഇബെടെ പിന്നെ ഷൂ ആണെങ്കി പൊർത്ത്ക്ക് പഴെ ആയിട്ട് ഇണ്ടെങ്കി പിന്നെ ഞാൻ ഹോസ്റ്റെൽ പഠിച്ച്മ്പം ഇണ്ടാവൂലാ
കണ്ട്ലെ ഇന്റെ ഷൂവ് ഞാപ്പ അന്നോട് എന്താ അല്ലെങ്കി ചോയിച്ചെൽ ഇന്റെ ഷൂവ് എന്തിനാപ്പം ഇ ജജ് അയുടെ ഇങ്ങെനെ വെച്ച്ക്ക്ണ് ഇൻക്ക്‌ ആവു
ആഹ് ഷൂ ഇവെടെ ഇണ്ടെയ് അൻക്ക് പരിപാടി ഇണ്ടെങ്കി വുൾച്ചെണ്ടെ ഞാൻ ഹോ
ആഹ് ആഹ് ഞാന് അപ്പം പരിപാടി ഇണ്ടാവുമ്പം അൻക്ക് അപ്പാക്കെ അപ്പാക്കെ വുൾച്ചാ
ഞാൻ പറയാനും മർന്നു തിൽ ഞാ ഇപ്പം നാട്ടിൽ ഇണ്ട് ഇജ്ജ് നാട്ട്ക്ക്‌ വാവേയ്
നാട്ടക്ക് ഞാ ഇപ്പം ഇച്ച് ഒര്ജായി ക്ഷീണം ഇന്നെലെ കളിയൊക്കെ കണ്ട്കാണ്ട് ഇങ്ങെനെ കട്ന്ന് ഒർക്കം കിട്ടിട്ട് ഇല്ല
ആഹ് അന്റെ ടീ അന്റെ ടീമിന്റെ കളിയെനിലെ
തലക്കൊര് മന്തെപ്പ്
അന്റെ ടീമിന്റെ കളിയെനി ലെ
ആഹ്
ഉം നെയ്മെർ അർങ്ങി ലെ
ആഹ്
കേറിയോ?
ന് എന്തെ അൻക്ക് പറ്റിലാ
നെയ്മ്മെറ് അറങ്ങെയിന് പയിനെഞ്ച്ന് റങ്ങിയതിനെ ഒര് രന് അഞ്ചിറ്റ് കളിച്ചു ബാക്കി ഫുള്ള് നടത്തം പിന്നെ
അനക്കെതിരെ അനക്കെതിരാണല്ലോല്ലേ
ആ ചെരിന്നെയാ.
ആഹ് എന്നാലും ഇറങ്ങീല്ലേ അറങ്ങൂല അറങ്ങൂല എന്ന് ഒരാൾ ഒരാൾക്കാരു നടന്നേനല്ലോ.
കഴിഞ്ഞ രണ്ടാളിക്ക് നെ ഇറങ്ങും പറഞ്ഞണ്ട ഇറങ്ങാന്ന് ഇക്കുറി ഞ ഇറങ്ങ്യാ ന്ന് ന്ത മറ്റോ
എന്നാലും ഉറങ്ങി കളിച്ചിലേ- -
അത ഓന്റെ ആരാധകയിലൂടെ ത്ത് തൃപ്യാക്കാൻ വേണ്ടി ഇറക്കിയക്കാരും അല്ലീ ഓനെന്തിനാ ഓന് ചണ്ടി എറിയണ അതി ഓനെറിഞ്ഞ്. യെന്ത്
എന്റെ മോന് അ അ എന്റെ മോന് ശാരീരിക പ്രശ്നങ്ങളൊക്കെ ഇണ്ട് അനക്കിപ്പോ എന്തെലും പ്രശ്നം ഇണ്ടായിഴിഞ്ഞാറെങ്ങോ കൊണ്ടട്ട് തരുന്നില്ല പിന്നെ പിന്നെ ഓന പറഞ്ഞിട്ട കാര്യണ്ടോ
ണ് എന്നാലും ബ്രസീല് ആദ്യന്ന് പേടിച്ച് ത് ഒന്ന് മുറകേന്റ് പൂട്ടിയപ്പോ സാമനില പിടിച്ചപ്പോ
പേടിച്ചാലും എന്നാലും ഓ ഓൾ ജയിച്ചില്ലേ.
ആഹ് ജ് ജെ എന്തായാലും നാട്ടി ഞാൻവിടെണ്ട്.
നാട്ടക്ക് വരു ഇല്ലെങ്കി ഷൂ ഇത് ഇങ്ങോട്ട് കൊണ്ടുവ പാതരക്ഷ ഇടാറില്ല.
ഞാൻ വണ്ടിട്ട്ന്ന് വരണ്ടിന്നാ
ആ എനിക്ക് വണ്ടിണ്ടേ അവിടുന്നൊരു ഓട്ടോറിക്ഷ വിളിച്ചോണ്ട് പോന്നുടെ എനിക്ക് വണ്ടിയേ ആൻകായിട്ട് വേറെ വണ്ടിയാരുന്നോ.
ഞാൻ നാട്ടിലാരു ഇണ്ടാവുല്ലല്ലോ ഇണ്ടങ്ങനണ്ട്.
അതെ ക്ക് അ അത്ക്കെ എഴുതി കൊണ്ടരേണ്ടിട്ടാഞ് വന്നണ്ട് ഞാൻ ഇനി കൊണ്ട് കഴിച്ചാൻ പാടില്ല.
ആ നോക്കാ
ഇന്നാൾ തന്നെ ഇജി കുപ്പായം ഇവിടെ ഇട്ടാണ്ട് ഞാൻ ന്നിട്ട് ഇടനേരത്തെ ഞാൻ കണ്ടേ
ആ ന്നോക്കെ നോക്കാ
നോക്കണോ
ആരാ